കേൾക്കുന്നില്ലേ നല്ലതന്നെ
നല്ലായിരിക്ക സുഖം പെയ്യാൻ പോന്നലെ മഴ മാത്രേ ഉള്ളൂ കാറ്റ് കാറ്റുണ്ടോ
കാറ്റില്ല മഴയ മഴ ഇങ്ങനെ പെയ്യാൻ വേണ്ടി മൂടി കട്ടി നക്കുന്നു എന്തലും പെയ്യന്ന് തോന്നുന്നു
ഉ
തുണിയെല്ലാം ഉണ്ട് തുണിയെല്ലാം എടുക്കുന്നുണ്ട്
അതെ എല്ലായിടുത്ത് നനഞ്ഞ കഴിഞ്ഞ
ആഹ് എല്ലണം നല്ല വെയില ഇണ്ടായതല്ലേ ഇന്ന് അപ്പൊ പിന്നെ മഴ വണ്ടല് പിന്നെ യൂണിഫോം എല്ലാങ്ങട്ട് മക്കൾക്ക് ഇടേണ്ടത്
പിന്ന നമ്മടെ മറ്റേ റബ്ബറൊക്കെ ഉള്ള ഏരിയണോ
ഇല്ലല്ല റബ്ബർ ഒന്നും നമ്മളീവിടെ അങ്ങോട്ട് ഇങ്ങനെ ഇല്ല അതെല്ലാം അങ്ങ് കൊറഞ്ഞ പോ ഉ വടക്കോട്ടാണ്
അപ്പ ഈ വെള്ളത്തിനെയൊന്നും ബുദ്ധിമുട്ടില്ലല്ലോ
വയൽക്കറിയന്ന് വെള്ളത്തിന്നും ക്ഷാമല്ല വറ്റി ട്ടേ ഇല്ല അപ്പറത്തെ നമ്മള ഒരു ബന്ധുണ്ട് അവര് നമ്മള കിണറിലാന്ന്
മോട്ടർ വെച്ചേക്കുന്നു ആ അതരു നല്ല കാര്യമാണ് അ
അല്ല അവർക്ക് നല്ല വെള്ളമല്ല അപ്പൊ ഓരോര ഏരിയ അങ്ങനെ ഉണ്ടാവല്ലോ അപ്പൊ ഇടെ കിണർ വഴിച്ചിട്ട് നല്ല തടിപ്പുള്ള വെള്ളാണ്
ചില വെള്ളത്തിന് കടി വറക്കാ എന്താ കടുപ്പം കൂടുതലാ
ആഅപ്പൊ അവര് നമ്മള കിണറില മോട്ടോറി ട്ട് അവര്ത്ര പോല്ലെ
ഉ ഉ ഉ ഉ ഉ
അവര് കൊറ കൊല്ലാം മോട്ടർ എടുത്ത്
പിന്നെ വേറെ
പിന്ന അങ്ങോട്ട് പച്ചക്കറെല്ലാം കൃഷിയെല്ലാം ഉണ്ടോ
ആഇവിടെ ചെറിയ ചെറിയ തോതിലുണ്ട് മറ്റേ വെണ്ടക്കയും
ആ ഞാനും നല്ല നടലുണ്ട് വെണ്ടക്കോ ഇപ്പൊ പച്ചമുളക് തന്നെ നാടല് ണ്ട്
പച്ചമുള പച്ചമുളകക് ന നട്ടയല്ല ചണന്നൊക്കെ എടുത്ത് ഉ ഉളവും മക്കെ പൊടിപ്പിക്കാൻ മുളക് വെടിക്കൂല്ലോ മുളക് പൊടിപ്പിക്കത്തില്ലയോ മുളക ഉണക്കി ഉണക്കി പൊടിപ്പിക്കത്തില്ലയോ
ആ
അങ്ങനെ അവിടെ എങ്ങനെ ഉണക്കിൊഠിപ്പിക്കാംന്നോ
ആ നമ്മള് ഞാൻ കൊറെേ നട്ടിണ് കൃഷിഭനിൽ പോയിട്ട് നമ്മള് പച്ചക്ക നമുക്ക് നടാൻ ആവശ്യമുള്ള പച്ചക്കറി തൈ അവര് തരും മക്ക അത്ര ആവശ്യുള്ളച്ചാല് അവര് കൃഷഭവൻ തരും അപ്പൊ ഞാൻ ഇ പ്രാവശ്യം ഞാൻ നൂറ് തൈ വാങ്ങീെ
ആആ
നൂറ് തയ് വാങ്ങിട്ട് നട്ട് ് നമക്ക് ഇഷ്ടംപോലെ മുളകക് കിട്ടിന്നെ അതോണ്ട് പൊടിപ്പിക്കാനുംണ്ട് കരിക്കടാനുംണ്ട് കറിക്കിടാനുംണ്ട്
ഉം ഈ മുളക് പഴുക്കമ്പ പിച്ച് ഉണക്കി
ആഉണക്കീട്ട ആ് വെയിലിൽ വെയിലിൻന്റെ സമയല്ല അന്നേരം കഴോ അപ്പൊ അതോണ്ട് നല്ലോണം ഉണക്കീട്ട് ഇപ്പൊ കൊറെേ മുളക്ണ്ട്
ഇവിടെ മറ്റേ പൊടിപ്പിക്കാനായിട്ട് വെടുന്ന ഞെട്ട് ഇർക്കുവല്ലോ ഞെട്ട്ർക്കുമ്പം ആഹ് മുളകന്റെ അര് വീടുല്ലോ അതെടുത്ത് കളയുമ്പോ അത് അയ്യത്ത് ഇറന്ന് കളിക്കുന്ന മുളക് ആ പക്ഷെ അത് പിക്ക് കൊറ
ആഉണ്ടാവും ഉണ്ടാവും പക്ഷെങ്കില് ആ പിന്നെ കൃഷിഭവൻ തരുന്നത്ര അവര് അവര് നല്ല വളലോട്ടി നല്ല ഉഷാറോടെ തരുന്നില്ലേ അത് നമ്മടക്ക് എത്തുമ്പോ നല്ല ഉഷാറോടെ വള പക്ഷെ നമ്മള് പിന്നെ മുളപ്പിക്കുന്നത് വേഗംന്നും ആാവൂില്ല
ആല്ല ഉ അത് ചില മണ്ണിന്റെയും മണ്ണിന്റെ ഇതുണ്ട് ചില മണ്ണിനത്ത് നല്ല പോലെ പിടിക്കും
ഉം
ഉ കറിവേപ്പില ഉണ്ടോ കറിവേപ്പില
കറിവേപ്പില നനക്ക് നന്നാവുന്നില്ല ഇവിടാ ഞാനിപ്പോഒന്ന് നട്ടിട്ടുണ്ട്
ഇവിടെയും കറിയത്തില് പിടിക്കാൻ വലിയ പാട ഇവിടുത്തെ മണ്ണിനകത്ത് എത്ര കൊണ്ട് വെച്ചാലും
നമ്മള ഇവിടെ അമ്മ ആ എന്റെ ഹസ്ബൻറിന്റെ അമ്മ നാട്ടന് അപ്പ നാട്ടി ഇ ആയിട്ടില്ല നമ്മേക്ക ഇതിപ്പ ഞാനിട്ട് വേറരു സ്ഥലത്തൊന്നും കൊണ്ടന്നിട്ട് ഞാനത് ച ചാക്കില കവറിലാക്കി നട്ടിച്ച് അ നല്ല അപ്പൊ നമ്മളെ മണ്ണ് പിടിക്കായിട്ടന്ന് ഞാൻ ആ കക്കിനോടെ എടുത്തിട്ട് ഒരു വല്ല മണ്ണും കൂന ആക്കി നല്ല വളല്ല ഇട്ടിട്ട് നട്ടിട്ടുണ്ട് ഇപ്പം കൊറച്ചൊരു ഉഷാറായി വരുന്നുണ്ട്
ആ അ മീൻ വെള്ളമൊക്കെ ഒഴിക്കണമെന്ന് പറയുന്നു
അതെ മീൻന്റെ വള്ളംല്ല മീന്റെ വെള്ളല്ലാം ഞാൻ ഒഴിക്ക അങ്ങനെ ഒരു ഉഷാറായിട്ട ഇപ്പൊ നല്ല രസം നല്ല ഉഷാർ കാണുന്നുണ്ട് ഇനി കൊറച്ച് കഴിഞ്ഞ് അങ്ങനെയാണെന്ന് അറിയില്ല
ആ ചല മണ്ണിനകത്ത് ഭയങ്കര പാടാ
ഉം
അത്ര എണ്ണം കൊണ്ട വച്ചിട്ടാലും മേലോട്ട് വരത്തി കയറി വരത്തില്ല
അതാ ഉ ഉ
അങ്ങനെ പിന്നെ വേറെ അടുത്തുന്ന് മണ്ണ് എടുത്തു കൊണ്ട് വന്ന്
ഉം വയൽക്കരന്നെയാ വയൽക്കരയാ നിങ്ങളത് വയൽക്കരയാ
വയലന്ന് വെച്ചാ ഞങ്ങള ഇവിടന്ന് താഴോട്ട് വയല അതായത് വ വയലിന്റെ ചെവിരല്ല
ആ അതെയ നമ്മള വയൽക്കാരന്ന് നമ്മളെ മുറ്റം കഴിഞ്ഞാ പിന്നെ വയലാ
ആഹ ആ
മുറ്റത്ത് തന്നെ നമ്മള് പിന്നെ മണ്ണല ഇട്ടിട്ട് നികത്തിട്ടി അങ്ങനെ അപ്പൊ മണ്ണെല്ലും കുറെ ഇട്ടിട്ടാണ് നമ്മള് വീടെടുത്തത്
ആഹ ആഹ
നല്ലല്ല ഇട്ട് പന്തിച്ചിട്ട് ഉം
അപ്പൊ പിന്നെ എവിടെ അന്നേര പിന്നെ നമ്മടെ വേറെ ഇതൊക്കെ കളിക്ക നല്ല പോലെ കളിക്കല്ലേ വേറെയൊക്കെ കൃഷി ചെയ്യുമ്പോ വേറെയൊക്കെ വേറെ ചെടികളൊക്കെ കൃഷി ചെയ്യുമ്പോൾ നല്ല പോലെ കിളിർക്കല്ലേ
ആഹ മഞ്ഞള് മഞ്ഞളെല്ലാമുണ്ട് ഇപ്പൊ
ഓല നല്ലപോലെ കിളിക്കും
ആഹ് മഞ്ഞളെ നല്ലത് മഞ്ഞള അടുത്ത് മഴയില്ലതുകൊണ്ട് ഭയങ്കര ഇടങ്ങേറായിട്ടാള്ളത് മഞ്ഞ നട്ടിട്ട് പിന്നെ മഴയില്ലല്ലോ മഴ മഞ്ഞളും മുളക്കണമെങ്കിലും മഴ പെയ്യണ്ടേ
മുളക്കും ആ അതെ അതെ മുളച്ചന്ന്
മഞ്ഞളര നട്ടിട്ട് തന്നെുണ്ട് ഫസ്റ്റിലെ കുറച്ച് മഴ കിട്ടിയതല്ലേ അപ്പൊ അവിടെ നട്ട് പിന്നെ മഴ യില്ല പക്ഷെ ഇന്നലെ കുറെ മഴ നമക്ക് രാത്രി നല്ല മഴയില്ലോണ്ട് കുറച്ച് സമാധമാണ് പിന്ന അതുപോലെെ ഇന്ന് രാത്രി പെയ്തിട്ടുണ്ടെങ്കില് നല്ലത് അ പിന്നെ മഞ്ഞള് മുളച്ചോടുല്ലോ
കപ്പ ഇല്ലയ കപ്പ മരച്ചീനി മരച്ചീനി
മരച്ചീനന്ന് നടലുണ്ട് പക്ഷേയേങ്കിലല്ലേ ഞാൻ പറില്ലേ മുള്ളൻ പന്നി
ഉഹ് ഹ് ഹ്
പന്നീന്റെ ശല്യ വന്ന അവിടെന്റെ ഹസ്ബൻഡ് പോയി നടും അട നക്കിട്ട് അവർത് നിന്റെ തിന്നോട്ടെന്ന് അറിയിത്തി എ നടും ആളവര് നല്ലവണം തിന്നു പോവും ചേനാട്ടിന ചേനന്ന് ചേന എന്റെ ഞാൻ പത്ത് ചേനങ്ങാ നട്ടിന പത്ത്തൈ എന്നിട്ട അത് നട്ടിട്ട് ആയിന്റെത്ത് മൂന്നെണ്ണം അവര് കൊണ്ടു പോയിന്
ആഹ ആഹ
ഞാൻടുത്ത് വലയടുത്തിട്ട് അതിന് ചുറ്റും വല വിച്ച് അതൊണ്ട് പിന്നെ അതും തിന്നിറ്റില്ല അതുകൊണ്ട് ഒരു സമാധാനം
ഈ വാഴ വാഴയോ വാഴ പന്നി കുത്തിയിടൂല്ലയോ
ആഹ് വാഴ നമ്മള് ഇവിടെ നമ്മടെ വീട്ടില് വാഴ ഉണ്ട് പക്ഷെ അത്രയേള്ളു നമ്മടെ അപ്പുറത്തെ വീട്ടിലുണ്ട് ഇഷ്ടംപോലെ വളരെല്ലാം അത അവര് പൊരിച്ച്
അതും അതും കുത്ത് ഇടുല്ലേ
കുത്തിട് മാന്തി ഇടും തൈ വരെ വച്ചു
ആഹ് എനി തന്ന അന്റെ അയിറെ ഈ ആകത്തിരിക്കുന്ന ഇത് കഴി
കാമ്പ് തിന്നാ വേണ്ടിട്ട് കാമ്പ് കാമ്പ് തിന്നാ വേണ്ടിട്ട് അതിന് നല്ല നല്ല ടേസ്റ്റ് അല്ലേ അത് തിന്നാൻ വേണ്ടിട്ടാണ് അവര് എന്നിട്ട് അപ്പ ഇ വീട്ടില അവടെ തൈ വല്ലാ തൈ അവര കഷ കഷ്ട്ടപ്പെട്ട് ഇത്ര ആക്കീട്ട് വീട്ടില്ലല്ലോ വാള വിടുത്ത കൊടുത്തിട്ട്
കിളിച്ചു വരുമ്പഴേ ഇത് ഇപ്പൊര രാത്രിലൊക്കെ പുറത്തിറങ്ങി നടക്കുമ്പം ബുദ്ധിമുട്ട്
അത് കാണല് അതിനെ നമ്മള് കാണലൊന്നുമില്ല രാത്രി ഇങ്ങനെ വയല് ആഹ് രാത്രി രാത്രിയുള്ള ശല്യങ്ങളേ ഒള്ളൂ പകലൊന്നും ഇല്ലല്ലോ പകല അവരൊന്നും കാണുകയില്ല നമ്മള് രാത്രി മുള്ളൻപന്നിനെ കാണും അഥവാ കറന്റ് എങ്ങാനും പോയിട്ടുണ്ടെങ്കിൽ ഇല്ലേ അവര് വിചാരിക്കും നമ്മളെല്ലാം ഉറങ്ങിയെന്ന് ഉറങ്ങിയ വെച്ചൽ നമ്മുടെ മുറ്റ
ഓക്കേ പക്ഷെ അത് പക്ഷെ മുള്ളങ്ങാണ്ട് കൊട ഞ്ഞിടത്തില്ലയോ
ആഹ് ശത്രുക്കൾ കണ്ടാ മുള്ള് കൊടഞ്ഞിടത്ത് നിന്നിട്ട് കറണ്ട് വരുമ്പോ നമ്മൾ നോക്കുമ്പോണ്ട് മുറ്റത്തൂടെ നടന്നു പോകുന്നു ആഹ ഞാൻ പറഞ്ഞ് നമ്മള് ഒറങ്ങി നീചിരിക്കുമ്പോ എല്ലരും പുറത്തന്നെ ണ്ടാവാ ന്ന് നമ്മളെ കണ്ടപാടന്നെ വേഗം പാടത്തേക്ക്
ഹ്ഹ്
അതന്നെ, ഓരോരോ ജീവ പണ്ടല്ല നമ്മള് ഈ മുള്ളം പന്നീന്യല്ലം കാണലില്ല. എന്ന് വെച്ചാ ബുക്കിൽ പഠിക്കാനല്ലാന്ന് കാണുവാ ബുക്ക്
മറ്റേ നമ്മളല്ല നാഷണൽ ജോഗ്രഫി ത്ത് കാണും. നാഷണൽ ജോഗ്രഫി ചാനലല്ലേ.
ആഹ്. അങ്ങനെല്ല കാണും. ഇപ്പൊ അത അല്ല അത് പിന്നെ ടി വി വന്നേൻ്റിം പ്പ നമ്മളതെല്ലാം കാണാൻ തുടങ്ങിയത്. അതിന് മുമ്പെല്ലാം ബുക്കിൽ മാത്രേ കണ്ടിട്ടുള്ളൂ അ ഇപ്പൊന്ന് രു നേരിട്ട് എല്ലാം മൈലെല്ലാംത്രയാന്ന്റിയ മയ്ലിന്റെ വക വേറെയാന്ന് പച്ചക്കറിന്റെ തൈ നട്ട് തീതി പെരമ്മക്ക് മയിൽ വന്നിട്ടത്
പിന്നെ ആ ആ മയിൽ മറ്റേ ഈ പഴമൊക്കെ കൊത്തി എടുത്തോണ്ട് പോവത്തില്ലേ പഴം
ആഹ് പഴന്നമ്മള്‌ട് ഒന്നും ഉണ്ടാവലില്ല. എന്നന്ന് പിന്നെ പഴന്നു വിചാരിക്കാ. പച്ചക്കറിന്ന അത് തളിർക്കാനവര് വിടലില്ല
എല തിന്നെല്ല
ഉം നമ്മള് ആ എല എലേല് കാണാൻ കഴിയില്ല. ഈ നമ്മളുടെ പച്ചക്കറി വയല്‌ല് ഇഷ്ടംപോലെ പച്ചക്കറി നട്ന്ന ആളുകളുണ്ട് അവരെ ൽ ഇപ്പൊ ആ പച്ചക്കറി സീസണ ആയാല് പിന്നെ അതയത് നമ്മള ഈ വയൽ നിറച്ചു ആളാന്ന് അവർ നട്ടിട്ട് ഈ ഉ മയിലിനെ കൊണ്ട് അവരൊന്നും ഇപ്പൊ നടലേ ഇല്ല. എല്ലാരും കൊറച്ച് ദൂരെയാണ് അടുത്തുണ്ടെങ്കിലല്ലേ കാണു ഇങ്ങനെ കാലട്ടർന് ഓട്ടിക്കാൻ കഴിയൂ
ഉം
പോയിട്ടു വരുമ്പഴത്തേക്ക് എല്ലാം നശ! പ്പിച്ചിട്ടുണ്ടാവും അവര്. വന്നിട്ട് കൂട്ടത്തോടെ അവര് പത്ത് പതിനഞ്ച് മൈൽ ല്ലാം ഉണ്ടാവും!
ആഹഹാ അപ്പൊ കാണാൻ നല്ല രസമായിരിക്കുംല്ലേ.?
നാ ഈനിടക്ക് ആൺമയിലും ഉണ്ട് പെണ്ണും ഉണ്ട് അഞ്ചാറആണു ഉണ്ട് ബാ എല്ലാം പെണ്ണാന്ന്!
അപ്പൊ ഈ മഴയൊക്കെ വരുമ്പോ അത് പീലി നിവർത്തി ആടന്ന് കണ്ടിട്ടുണ്ടോ?
ആഹ് കീതത്രോട്ടം ഞാൻ ഫോണിലന്നെ എടുത്തിന് പീലി വിടർ ത്തുന്നത് അവര് പിന്നെ മഴക്കാർ കാണുമ്പോ എന്തേലും പീലിവിടർത്തുവല്ലോ. ആ മഴക്കാറ് കാണാണ് ഇപ്പൊ ആഏ!
ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ എനിക്ക് ഭയങ്കര ആഗ്രഹമാ അത് കാണണംന്ന്.
അതെയോ? എന്നാഇങ്ങോട്ടേക്ക് പോര്. അങ്ങോട്ടൊന്ന്വല്ല മൈലൊന്നും!
ഇവിടെ പണ്ടെന് രണ്ട വട്ടം അങ്ങാണ്ട് വന്നു അത് പെൺമയിലാ വന്നതത്. പിന്നെ വരക്കല്ല!
ആഹ്! ആണ്മയിലന്നെ വല്ല്യ വാല ഇത് വാലായിരിക്കും. അയിന് പൊന്തു തന്നെ ഇല്ല, എടുത്തിട്ട് പോന്ന പോലെയന്ന വാല എടുത്തിട്ട് പോവ ആ മയില് അത് ഇടർത്തിീട്ട് കാണണ എന്ത ഞാന് ഇന്നലേം ഈ വേനൽക്കാലത്ത്? പിന്നെ ഫോൺ എടുത്തിട്ട് ഈ വയലിലേ ഓടുവയിത്! അയിന്പിടിപ്പിക്കാ പിടിക്കാ അവിട റ്റ്
റൊമ്പ ഓക്കെ ഇങ്ക?
ആ എന്നാ ശരി
ശരി ശരി
ഓക്കെ!